എന്തോ ന്തോ പ്രശ്നാ തോന്നുന്നു അത് ക ട്ടയെ അതാ കട്ട ആയത് ഉം
ആഹ്
ഞാനെവിടെ പറഞ്ഞു നിർത്തിയെ ഉം
ആഹ് വീട്ടില് എല്ലാരും മാറി താമസിക്കൊക്കെ ചെയ്തിരുന്നു
ആഹ് അതെ അതെ അങ്ങനെ വല്ലാത്തൊരവസ്ഥയാരുന്നു പറയാ
എന്താ
ഇപ്പോ ഇന്നലൊക്കെ ഇന്നലെം മിനിഞ്ഞാന്നെക്കെയായിട്ട് അവടെ മഴ പെയ്തിരുന്നോ
ഇന്നലെ ഇന്നലെയൊക്കെ പെയ്തു ഇന്നലൊക്കെ വൈകിട്ടാരുന്നു ഇന്നിപ്പോ കാലത്ത് കാലത്തൊക്കെ നല്ല മഴയാരുന്നു പിന്നെ ഇന്നലെ നൈറ്റ് ഒക്കെ ഭയങ്കര ഇടിമിന്നലും ഓഹ് കേബിളിന്റെ കേബിൾ ഓപ്പറേഷൻ മറ്റേ ഫെയിൽഡ് ആയി പറഞ്ഞിട്ട് എവടെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് പിന്നെ കേബിൾ കാലത്ത് കേബിളൊന്നും ഇല്ല ഞങ്ങടെ ഏരിയെലൊന്നും
എപ്പോ മഴയായിട്ട് ഇപ്പം ഈടായിട്ട് അധികം ഉണ്ടാവുംല്ലേ അങ്ങനെ
ഉം മരങ്ങളൊക്കെ വീണിട്ടാ തോന്നണു അങ്ങനെ കൊറച്ച് തടസ്സൊണ്ട് കറണ്ടിന്റേം കേ ബ്ള്ന്റെക്കെ കൊറച്ച് പ്രശ്നവോണ്ട് നമ്മടെ ഈ ഏരിലൊക്കെ കാടുകള് കൂടുതലാണെ കാട്
നിങ്ങളെങ്ങനെ ഫാമിലി ആയിട്ട് ഉം നിങ്ങള് വൈഫും കുട്ടികള് അങ്ങനെയാണോ അതോ മൊത്തത്തിലുള്ള ഫാമിലി ആയിട്ടോ
ഞങ്ങള് മൊത്തത്തില് എല്ലാരും മൊ ത്തതില് പറഞ്ഞാ എല്ലാവരും ഇല്ല അച്ഛനും അമ്മയും ഞാനും വൈഫും രണ്ട് കുട്ടികളും അങ്ങനെ
ഇങ്ങളെന്താ ചെയ്യണെ
ഞാന് വർക്ക് ചെയ്യാ ഞാന് സ്റ്റീലിന്റെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ്റെ വർക്കാ
ങ്ങൾ
ഇന്ന് ലീവാ ഇന്ന്ല്ല വർക്കില്ലന്ന് പിൻ അങ്ങന ഇയാളെന്താ ചെയ്യ്ന്നെ വർക്കിയ്യണോ
ആഹ്
വർക്കന്തെലും നോക്ക്ന്നൊണ്ടോ ചോയ്ക്കാ അതോ സ്റ്റുഡന്റാണോ
ഉം
ഹലോ കേക്ക്ന്ന്ണ്ടോ
ടീച്ചറാ തേര് ടീലറായ്ട്ട് വർക്കെയ്യ ഹലോ
അതെല്ലേ ആഹ് ഗുഡ് അടിപൊളി ആഹ് ആഹ് ഓക്കെ ഓക്കെ കേട്ടു കേട്ടു
ചുങ്ങാരെ നോക്ക്ട്ടേ
ഓൺലൈനായ്ട്ട്
പി എസ് സി ക്ലാസ്സുകളൊക്കെ
അതെല്ലേ ആ ആഹ് ആഹ് അതൊക്ക നല്ലതാണ്
ഉം ഉം വൈഫന്ന് വൈഫന്തെലും ചെയ്യണ്ടോ
വൈഫ് പ്പോ ഒന്നും നോക്കുന്നില്ല ടീച്ചർ കോഴ്‌സായ്ര്ന്നു അതിന് മുൻപ് ര് ആഹ് കല്യാണം കഴിന്നന്റ മുൻപ് കംപ്ലീറ്റ് ചെയ്തില്ല അത് പിന്നെ പിന്ന പോവാം പറ്റിട്ടില്ല ഇനി വീണ്ടും സ്റ്റാർട്ട്യ്യണം
എന്ന് മോണ്ടിസ്റ്റോറിയോ
ആഹ് എത് കൊറച്ചൂട നല്ലത് അ് ഗവൺ ഈ മോണ്ടിസോറി ആണെങ്കി ഗവൺമെന്റ് സ്ഥപനങ്ങൾലൊക്കെ ഏഹ് ജോലിക്ക് പ മറ്റിച്ചാവുമ്പോ മ ച്ചാവുമ്പോ പ്രൈവറ്റ് കമ്പ്നി അങ്ങനെക്കല്ലെ കി
ഒക്ക കിട്ടോളൂ ഓക്കെ ങ്ങാ അങ്ങനെക്കെ കിട്ടൊള്ളൂ
ചേർത്താ നോക്കുന്നുണ്ട് അന് ചെറിയ കൊ ച്ചു ഒന്നൂടി വലുതാവട്ടെ വെച്ചിട്ട പിന്നെപ്പോ ഓൺലൈനായ്ട്ടും പഠിക്കാലോ ഉം ചെറിയ മ മൂന്ന് വയസ്സാവാനായ്
ഓക്കെ ബാക്കി ഒള്ളൊരെക്ക ആത്ര
ഒരാള് യു കെ ജി ഒരാള് യു കെ ജി ആഹ്
ഉം
രണ്ട് മോനാ ആഹ് ആ ഇയാള് അവ്ടെ ഫാമിലി
ആഹ് അവട മ് ഒന്ന് എല്ലാരൊന്നിച്ചാ മ്മ ഉപ്പ്യ ന്ന ഹസ്ബൻഡ് എളെച്ഛന് നാത്തുമ്മാര്
ആള് വർക്കിയ്യാണോ
ആഹ് അക്കൗണ്ടന്റയ്ട്ട് വർ
ഉം ഉം ഉം അത് ശരി അങ്ങനെ ഇവട്ത്തെ അവസ്ഥ അങ്ങനെക്കെണ് പറയാ കാലാവസ്ഥ പ്പൊ വല്ല്യ കൊഴപ്പല്ലാതെ ഇങ്ങനെ പോണ്ട് നി പ്പൊ പ്പാഅ് മുൻപത്ത അത്രെന്നും ഇല്ല മഴ കാര്യായിട്ടൊന്നു ഇല്ല
ആഹ്
ന്നാ അങ്ങനെ
അവ
ങ്ങൾ ലി
എടക്ക് ലെഡർ ലെഡ് അലർട്ട് അവാല്ണ്ടോ
റെഡ് അലേർട്ട് ഒരാഴ്ച മുന്നെ ഇവടെ തൃശ്ശൂര് ജില്ലാ ഇലൊക്കെ റെഡ് അലേർട്ടാ കാണിച്ചിര്ന്നു
സ്കൂളുകള അവധി കൊട്ത്തിര്ന്നോ
ആഹ ആഹ് അതൊ രൂദിവസം രണ്ടു ദിവസം ണ്ടായിന്ന് തോന്നുന്നു ഉ അങ്ങനെ ഇത് പറയുന്ന സമയത്ത് അന്ന് ശരിക്കും കറക്റ്റ് ആയിട്ട് ശരിയാവൂല്ല അന്നൊന്നും മഴ പെയ്യൂല്ല ഇവര്റെഡ് റെഡ് അലർട്ട് പറഞ്ഞ സമയത്തൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല അല്ലാത്ത സമയങ്ങളിലാവ പ്രശം ഉം ഉ അങ്ങനെ പിന്നെ ഇപ്പോ പിള്ളേർക്കൊക്കെ ക്ലാസ്സിലൊക്കെ പോകാൻ ഭയങ്കര മടിയ
മടി മഴ ആവുന്നത് രാവിലെ എണീക്കാനൊക്കെ ആ തണുപ്പില് കടന്നിറങ്ങാൻതിനക്ക എല്ലാവർക്കും വന്നിട്ടണ്ട്
പിന്നെ ടി വി ഒക്കെ കണ്ട കഴിഞ്ഞാഈ ടിവിയുടെ ഇപ്പൊ ടി വിൽ മുന്നത്തെ പോലന്നല്ലല്ലോ ഇപ്പോ ഫുള്ള് വൈഫൈ
ആ വൈഫൈ കണക്ഷൻ കാരണം ഉ കുട്ടികൾ അധികം മൊബൈൽ അഡിക്ഷനാണോ
മൊബൈലല്ല ഫോൽ ഫ വലിയ ആള് ഫുള്ള് ഫോണല്ല നമ്മള് വാഴ ടു സിനിമ മറ്റേ വീട്ടുകാരെല്ലാരും ഫാമിലി എല്ലാരും കൂടിട്ട് പോയിട്ട് വാഴ പോയി കണ്ടു പിന്നെ അതിനു ശേഷം ഇവിടെ ഹോട്ട് സ്റ്റാറില് ഇത് വന്നതിന് ശേഷം ഫുള്ള് ഇരുന്ന് കാണുന്ന തന്നെ പണി
അല്ലെ ഇപ്പപ്പോ ഫുട്ബോളിന്റെതായതൊണ്ട് അ അധികം അതുണ്ടാവും
ഉം പിന്നെ വാഴ ട്ടൂ ലൊക്കെ നല്ല പാട്ടുകളും നല്ല സന്ദേശം നല്ല സിനിമയല്ലേ സ്റ്റുഡന്റ്സുകൾക്ക് കാണാൻ പറ്റിയ പോലത്തെ സിനിമയാണ് അവർക്ക് നല്ലൊരു സന്ദേശമാണ് അതില് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്
ആ ഉണ്ട് എങ്ങനെ ഫുട്ബോൾ അഡിക്റ്റന്മാരാണോ
ഫുട്ബോള് പറഞ്ഞ അങ്ങനെ ചെറുപ പ്രായല്ലേ ഇവ വലുതായ എന്താ അവസ്ഥന്ന്റിയില്ല
ഇപ്പൊ ചെറുപ്പത്തി തന്നെ തുട ചെലവല് തുടങ്ങുംപയി പിന്നെ അങ്ങനെ അയ്ന്റെ ആരാധകരായ് മാറും
ഉം ഉം ഉം ഉം ഉ പിന്നെ എന്താ വിശേഷം
ഏഹ് ഏഹ് ആഹ് കൊഴപ്പല്ല സുഖായിട്ട് പോവുന്നു
ആഹ ആഹ്
എന്നാ ഒക്കെ എന്നാ
ആഹ് ശരി ഓക്കെ
ആ അ്